പ്പൊ എവിടെ പ്പം
ഏ
ഇപ്പൊ എവടാ
ഞാനോ ഞാനിപ്പ വീട്ടില്
ആ ആ ന്ത ചായ കുടിക്ക്യാൻ വരുന്നുണ്ടോ
എന്താണ്
ചായ കുടിക്ക്യാൻ വരുന്നുണ്ടോ
ആ ചാ നമ്മളെ ഈ എവിടെ പോയാണ് എവിടെ പോയ ചായ കുടിക്ക്ന്നത്
ഫ ചായ കുടിക്ക്യാ പക്ഷെ ഇന്ന് ഭയങ്കര മഴയാണ് അപ്പോ നാളെ ഉം നാളെ എന്തായാലും ഇപ്പോ വൈകുന്നേരം ഒര് മഴ പെയ്
ഈ തട്ടുകടകളുണ്ടല്ലോ
ആ
ഈ മഴ സമയത്തൊക്ക നമ്ക്ക് ചായ കുടിക്യാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെ മഴ സമയത്താണെങ്കിൽ ചൂട് ചായേം നല്ല തട്ട്കടേലാ മൊട്ട ഓംലൈറ്റ് പിന്ന നല്ല നല്ല തട്ട് ദോശയും എല്ലേ
പിന്നെ പിന്നെ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് അയ്യോ ഹ അടിപൊളി.
എല്ലേ
ആഹ് ആന്ന് ആന്ന്
ഈ ഞങ്ങളൊക്കെ പ നേരത്തേക്ക ഞങ്ങള് മഴ സമയമാണെങ്കിലും എത്ര രാത്രിയാണെങ്കിലും ഒക്കെ ഞങ്ങളിങ്ങനെ പോവാറിണ്ട്. നിങ്ങള് പോവാറുണ്ടോ? കൂട്ടുകാരെ കെയിട്ട്
പിന്നെ ഉണ്ട് ഈ എടക്കാണെങ്കി ഞങ്ങൾ കൂട്ടുകാരും ഞാനൊക്കെ ആയിട്ട് പോയാരുന്ന് അയ്യോ അത് കൊള്ളാന്ന് ചോയ്ച്ച കൊള്ളായിരുന്ന്. എല്ലാരും സംസാരിച്ചും ഒക്കെ ഇരിന്ന്ങ്ങനെ ചായ കുടിച്ചും പിന്നെ ഒ ആഹ് കടികളും ഒക്കെട്ത്ത് കഴിച്ചു പിന്നെ മഴയും പിന്നെ അവട്ത്തെ ലേ റേഡിയോയില് മറ്റേ പാട്ടൊക്കെ ഇട്ട്ട്ട് അഅ് സൂപ്പ സൂപ്പറായിരുന്നു. പി കൊള്ളായിര്ന്ന്
അതെ അതെ ആഹ് ഞാ നിവടെ പോകുമ്പഴേ ഇങ്ങനെ അവരിങ്ങനെ മൊട്ട ഒര് ഗ്ളാസിനകത്തേക്കിങ്ങിനെ ഇട്ടിട്ട് അങ്ങനെ അടിച്ച്ട്ട് ങ്ങനെ പത പ്പിച്ച് അടിച്ചിട്ട് അവര് ചീനിച്ചട്ടിയിലേ കിടൂലെ തട്ടിലേ കിടുമ്പം അള്ളാ ആ ഒരു മണം അത് നമ്മള് വീട്ടിൽ ചെയ് ച്ച കിട്ടത്തില്ല. പണ്ടൊക്കെ. ഇപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പ ത തട്ടുകടയില് പോയാല് വല്ല്യ ടേസ്റ്റ് ഒന്നുമില്ല. എന്നാലും എ ചെറിയ ചേ പല പണ്ട് മുതലേ ഉള്ള തട്ടുകടകൾക്കാരൊക്കെ ഇവിടെ ഇഷ് ട്ടം മാതിരി ഇണ്ട്. അപ്പൊ അവരുടെക്കെ കഴിയു അപ്പൊ നമുക്ക് നല്ല ചൂട് ദോശയും നല്ല എന്താ നല്ല വൃ മെനക്കൊക്കെ ഇണ്ടാക്കുന്ന ആൾക്കാരൊക്കെയുണ്ട് ഒരുപാട് പേര് ചെല ആ സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ലേട്ടാ തട്ടുകടകളില് അതേമാതിരി ഈ ഹോട്ടലുകളിലും ചില സ്ഥലത്ത് പോയാ നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഈ ആ നിങ്ങളുടെ നിങ്ങ നി ക്ക് തട്ടുകടയിലെ ഫു ഭക്ഷണമാണോ കൂടുതല് ഇഷ്ടം അല്ലെങ്കില് ഈ ഹോട്ടലിലെ ഭക്ഷണമാണോ
എനിക്ക് തട്ടുകടയിലെ ഭക്ഷണമാണ് പി
ചൂടോടെ നല്ല നല്ല രുചിയോടു കൂടെ നമ ക്കത് കിട്ടും അലെ
പിന്നെ അതന്നെ ചൂടോടെന്നെ കിട്ട്കാ അത് ഇത്ര ടേസ്റ്റാ
ഈ ഈ രാത്രിയൊക്കെ നമ്മള് സി സിനിമക്കോക്കെ പോന്ന് ലേ അത് കഴിഞ്ഞു രുമ്പഴേ ഇവരിങ്ങനെ തോറന്ന് വെച്ചൊണ്ടിരിക്ണത്
അഹാ അഹാ പിന്നെ ആന്ന്
അപ്പ നമ്മള് അവ്ടെ പോയിട്ട് പാത്രോക്കെ എട് നമ്മള് അവിടെ ര്ന്ന് കഴിക്കും. ഇലെ നമ്മള് പാത്രം ഇട്ക്കണ്ട അവര് നമക്ക് പാത്രക്കെ എടുത്ത് നമ്മള് പറഞ്ഞാ മതിയല്ലോ ഇത്ര ദോശ, ഇത്ര എന്നൊ പറഞ്ഞുമ്പ നമുക്കവര് ചെറിയൊരു പാത്ത് പത്രത്തില് ഇട്ടു തരും അത് നല്ല വൃത്തിയും മെനയുള്ള പാത്ത് ക്കിരിക്കും ഉം ഇ അല്ലെ അതെ അതെ പിന്നെ അതേമാതി അത് തന്നെ ഞങ്ങളുടെ ഇവിടെ കൂടുതലായിട്ട് കിട്ടും നിങ്ങളുടെ അവിടെ ആ ഏരിയയില് ആ തട്ട് തട്ടുകടയിൽ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാ കിട്ടുന്നത്
അന്ന് ഇവിടെയാണെങ്കില് മറ്റേ ഈ വട കഴിച്ചിട്ടുണ്ടോ വടയാണെങ്കില് മറ്റേചട്ടിണി ഒഴിച്ചിട്ട് വട വട
ആഹ് വട ചട്ട്നി വെള്ള ചട്ട്ണിയും വടയല്ലേ ഞങ്ങളിവിടെ തയി തൈരും ഒഴിച്ചിട്ട് വട കഴിച്ചു കഴിച്ചിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം തമിഴ്നാട്ടില് പോയപ്പോ ഇതേമാതിരി തട്ടുകട ഭക്ഷണം തട്ടുകടയില് പോയപ്പോ അവര് തൈര് ഒഴിച്ച് ഒഴിച്ച വട തന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മള് പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നു തൈരിന്
ഉം പിന്നെ മറ്റെലെ ഇതായിരിക്കും മറ്റേ റ്റ രസവടാന്ന് പറഞ്ഞാ അതായിരിക്കും
തൈര് വട ആ ആ പിന്നെ ഒരു കടയിൽ ചെന്നപ്പോ അപ്പോഴാ ഒരു വടകറി കഴിച്ചേ
ആ ഹ ഏ ഹ
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും നമ്മള് ണ്ടാക്കുന്ന വടകളില്ലേ അവര് വൈകുന്നേരം കറിയാക്കും ഇറച്ചിക്കറി പോലെ ഇരിക്കും എന്നിട്ട് വട കിറിയി
ആ
ഉം അതൊരു വല്ലാ നല്ലൊരു അനുഭവം എനിക്ക് വേസ്റ്റും ആയി അന്ന് അത് ആയില്ല എന്നാ നല്ല ടേസ്റ്റും ആയിരുന്നു
ആഹാ അത് കൊള്ളാല്ലെ എന്നാ അത് കൊള്ളാലോന്ന്
ആഹ് പിന്നെ ഇവിടങ്ങളിൽ രാ ത്രികളില് കപ്പേം എറച്ചിയും അല്ലെങ്കിൽ എല്ലും കപ്പയൊക്കെ കിട്ടും രാത്രി ചെല്ലുമ്പം
ആഹാ ഞമ്മുക്ക് ഇവിടെ എല്ലാം ഉച്ചയ്ക്കാ ഉം അവിടെല്ലാം ഉച്ചയ്ക്കാ മറ്റേ എല്ലും കപ്പേം ല്ലെ ഓഹ് ആഹാ അത് സൂപ്പർ സാനാ ഉം
തട്ടുകടകളൊക്കെ ഇവിടങ്ങളിലൊക്കെ ആ എല്ലാ നേരോം ഉണ്ട് രാവിലെ മുതലൊക്കെ ഇണ്ടാവും പിന്നെ എന്നാലും കൂടുതൽ സമയം അവര് പ്രവർത്തനം ഉള്ളത് രാത്രികളിലാണ് രാത്രികളിൽ ഭയ കൊറേ സമയം എടുക്കും ഇതെ തട്ട് കണ്ട് ഓ അത് നമുക്ക് നമുക്ക് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞങ്ങക ക്കു കുറച്ച കൂടി ഇട്ട് കരക്കേണ്ടായിന്നപ്പൊ പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ എല്ലരും കൂടി വണ്ടിക്ക് വന്നിട്ട്
ആഹ്
സ്ഥിരം തട്ടുകട ഉണ്ടായിരുന്നു ഒരു കുറ്റി അവിടെ ചെന്നിരിക്കും അവര്ക്ക് ഞാൻ അവര്ക്ക് ഞങ്ങൾ ചെല്ലുമ്പോ തന്നെ അറിയാം എത്ര കസേര വേണോന്നൊക്കെ ഒരു കസേരയെ കിട്ടു തരും സ്ഥിരം ചെല്ലനാ ആൾ കാരല്ലേ ഇന്ന് ഞങ്ങൾ ഒമ്ബ്ലറ്റ്ട്ടോ വാങ്ങിചെ ച്ച് കഴിക്കും.
ആഹാ ആഹ് ആഹ് ഓഹ് ഓംപ്ലേറ്റ് ഏ
എർന്നൊരു സാധനം ഒണ്ടാർന്ന്. എന്താണ്ന്നോ മൊ ഈ ദോ ചെയ്യില്ലേ നമ്മടെ ഇഡിലിയുടെ ദോ ഇഡിലിയുടെ ദോശ് മോളിലവര് കുറെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് മൊട്ട മൊട്ട വെട്ടിട്ട് ഒഴിച്ചുതരും.
ആഹാ
തിരിച്ചുംമറിച്ചുംഇട്ടിട്ട് തരും നല്ല ടേസ്റ്റാ. നല്ല രുചിയ നല്ല രുചിയാണയിൻ.
ആഹാ അത് കൊള്ളാല്ലോ?
പിന്നെ ചായ ഞാൻ കുടിക്കൂല ചായയൊന്നും കുടിക്കാറില്ല പക്ഷെ ചായക്കെ നല്ല ടേ നല്ല രുചിയാണന്നാണ്.
ഉം ഞമ്മൾ ഇവിടെയൊക്കാണെങ്കി രാത്രി അടിപൊളിയൊരു കൊ ത്തു പൊറോട്ട കിട്ടും.
ആ ഈ സ്ക്റീസ്പെറ്റ് ഒക്കെ കിട്ടുവല്ലോ? നിങ്ങട അവിടെയൊക്ക
ആ കിട്ടും, കിട്ടും, കിട്ടും, പിന്നെ റോൾ പൊറോട്ട കിട്ടും.
ണ്ടാവുല്ലോ? അത് കഴിഞ്ഞിട്ട് ഒരു ഓം ഒമ്പത്, ഒമ്പതര മണിയാവുമ്പൊ തൊടങ്ങും.
ആന്നാന്ന് ആ. യ്യോ പോയപ്പതിരക്കോട് തിരക്ക് അതാ.
ഈ എനിക്ക് തോന്നണേ, ഹോട്ടലുകാരെക്കാൾ കൂടുതൽ പൈസ ണ്ടാ
ആന്നാന്നാന്നാന്നാന്ന് അവര് കടിം, ചായയും. കഴിഞ്ഞാ പോലും നല്ല പൈസ ല്ലയോ?
അതെ അതെ യു അവര് അ അവര് ന്ന് വച്ചല്, മറ്റേതന്ന് പറഞ്ഞാല് കോ ഹോട്ടലുകൾ ആ കൂടിനകത്ത് ഇരിക്കണതല്ലേ
ആഹ് ആഹ് ആഹ് അതന്നെ ഏഹ് നമ്മളെ കാണേ
കൊടുക്കുന്നില്ലല്ലോ
ആഹ്
ഉം ഞങ്ങൾ ഒരു സം ചെന്നപ്പൊ ർച്ചി റി വെന്തോണ്ടിരിക്ക്ന്ന് ആ ർച്ചി ക്കറീന്നാണിങ്ങനെ റിയൊഴിച്ച് തന്നത് പിന്നെ ഇവടെ അടുത് ഒരണ്ണം ണ്ട് ഇ സ്റ്റൂ ല്ലെ ചൂ ബ്രെഡ് ബ്രെഡ്‌ പറഞ്ഞ് കൊണ്ട് സ്റ്റൂ ബ്രെഡെന്നും പറഞ്ഞ് ഒരു തട്ടുകടയുണ്ട്
ആഹാ
അവിടെ സ്റ്റൂം ബ്രെഡും മാത്രേ കി
എെന്നച്ച ബ്രട്ടിന്റെ തേയ്ലെ ഇത് ആ മൊ വെച്ച് ഇതായിട്ടുള്ളയാന്നോ
എന്ത് സാനം ആ പിന്നെ പണ്ടത്തെ തട്ടുകടയിലുണ്ടായിരുന്ന വേറൊരു സാനം ഉണ്ട്
അതെ ഉന്നക്കായ അത് കില്ല ഉന്നക്ക പന്നക്ക അത് കേട്ട്ട്ടില്ല വേറെ പേരായിരിക്കും പറയുന്നേ
അത് പഴം കൊണ്ട് ഉണ്ടാക്കണതാണ് പഴത്തിന അവര് പുഴുങ്ങിയിട്ട് അയിന്റ ഉള്ളില് തേങ്ങേക്ക വച്ചിട്ട് ഒരുമാതിരി ഒരു ഓവ് ഒരു വേറൊരു ഷേപ്പില് മൊട്ടേട ഷേപ്പില്ലേ അതിച്ചിരീം കൂട നീട്ടി എടുക്കും അതാണ് ഉന്നക്കായം അതെന്റെ ആ റസ്ക് പൊടിയിലൊക്കെ മു ആക്കിട്ട് വറുത്ത് തരും
ഓഫ് അവളാര അത് കൊള്ളാലാ പ്ഷാനക്ക് എന്തുവാരിക്കും വില വരുന്നേ അല്ല അതിനക്കെ എന്തുവായിക്കും വില വിരുന്നേ
അതിനൊക്കെ പന്ത്രണ്ട് രൂപ അത്രയക്കെ ഉള്ളൂ ആഹ സാധാ രണക്കടിക്കൊക്കെ അവിടെയൊക്കെ ഹോട്ടലുകൾല് എല്ലാവിടെയും സാധാരണ കടി ക്കെല്ലാം പന്ത്രണ്ട് രൂപ എന്നിട്ടവര് പത്ത് രൂപ എടുക്കുള്ളൂ രണ്ടു രൂപായിട്ട് ആരും കൊടുക്കൂല അതുകൊണ്ട്
തന്നെ ആഹ ഇവിടേക്കാ രണ്ടു രൂപ വേടിക്കും അങ്ങനെ ആയാലും
ഭയങ്കര ആൾക്കാരായതാണ്
ആഹ് അതാ ആഹ് ഹ് അതാ അല്ലാതെയാണെങ്ക് മ്മ്
കൂടുതലൊന്നും കഴിക്കാറില്ലട്ട ഞാൻ കൂടുതല് കഴി വേച്ച് വാങ്ങിച്ച് കഴിക്കുന്നത് തട്ടുകടേന്നാണ് നല്ല ഫ്രശ്ശേ അപ്പ തന്നെ നമുക്ക് അവരുണ്ടാക്കി തരും നമ്മളെന്ത് സാധനം അപ്പ തന്നെ ക കലക്കി ഒഴി ണ്ടാക്കിത്തെ പൊറോട്ടെ കുഴച്ച് വെച്ചിട്ടുണ്ടാവും അവര് നമ്മള് പറയുമ്പോ തന്നെ അവരപ്പ ചുട്ട് രും അല്ലാണ്ട് ഉണ്ടാക്കിയ സാനം പിന്നെയും ചൂടാക്കി തന്നെ പരിപാടിയില്ല അവുടാ
ആഹ് പശേ എനിക്ക് ഒരു കട പോയപ്പോ എനിക്ക് തെറ്റ് പറ്റിയായിര്ന്നു എനിക്കല്ല കടക്കാർക്ക് ഒരു കട ഞാൻ പോയായിരുന്നു ഒരു തട്ടട പോയപ്പോഴേ തട്ട് കാടെ പോയപ്പോഴാണെ ക്ക് ആ അവര്ണെക്ക് ഇതേ കൂട്ട് തണ്ത്ത ഇത് മാത്ര ഒള്ളു എല്ലാത്തിക്കും പക്ഷി ഇഷ്ട പ്പെട്ടില്ല
ഇഷ്ടപ്പെട്ടില്ല
ആഹ് തട്ട്കട മോസായാലും തണ്ത്ത് രച്ചക്കുക പിന്നെ രണ്ടാമത് അവരാ തീർന്നിട്ടേ അടുത്ത ഏത് ഏരിയ ഉണ്ടാ
അത ശര്യ അങ്ങനെയൊക്കെ വരുമ്പോ ആൾക്കാര് വരൂലല്ലൊ
കാക്കാര് ഇല്ലായിര്ന്നു
ആണൊ ആഹ് ആഹ
ലിങ്ങനെ ഒരു ഇടെത്ത ടെ പോയിട്ടേ സ്ഥലം വരെ പോയിട്ട തിരിച്ചു വന്നേയ അപ്പം പറയഞ്ഞ കുടെക്ക റിയാലോന്ന് പറ്ഞ്ഞ് അപ്പ തിരക്കൊന്നില്ലല്ലോ അങ്ങനെ ക്കേറിയതാ പക്ഷെ അവിടെ ഉണ്ടാക്കു അപ്പൊ തണുപ്പ് നമ്മള് ചോദിക്കെ ചെഴുന്നില്ല അപ്പൊ തമിഴിനായ ഉണ്ടായേ ആഹ് ഒയ് ആഹ് അളാ നിക്കി ഇതുപോലെ നമ്മൾ അത്രയും കൂടി നറഞ്ഞ് കെടക്കുമ്പോ പറഞ്ഞ ശെരിയല്ലല്ലോ രാത്തും പിന്നെ ചൂട് ആ ചൂട് ചായയും പിന്നെ കടിക്ക് അത്ര ചൂടൊന്നും ഇല്ലാത്തോണ്ട് ഒരു ഇതില്ലായിരുന്നു ഉം
അത് ശരിയാ ആ നിങ്ങള് കൂട്ടുകാരമാരെല്ലാവരും കൂടി സ്ഥിരമായിട്ട് ഒരു തട്ടുകടയിൽ പോവോ
ഞങ്ങള് ആ അങ്ങനെ പോന്ന കടയുണ്ടായിരുന്ന് പിന്നെ കട പൂട്ടി
അത് ശരി ഈ ഗ്യാസിന്റെയൊക്കെ പ്രശനം ഉള്ളതുകൊണ്ട്
ഗ്യാസിന്റെ പ്രശ്നം കാരണം അവര് പിന്നെ പൂട്ടി പക്ഷെ അത് കൊള്ളായിരുന്നു അത് എന്നും അവിടെ പോയിരുന്നു അവിടെ എപ്പഴും ബഹളം ആൾക്കാർ
ആഹ് ഇപ്പ ഞാൻ സ്റ്റൗവില് സ്റ്റൗ മറ്റേ ഇങ്ങനെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ചാമ്പണത്.
ആഹ് ഹാ ഹാ
കത്തിക്കണത് അപ്പ തീ ഭയങ്കര വീടിലാണ് കത്തണത്ട്ടാ. അയ്യോ അന്നിട്ട് കത്തിക്കാ അപ്പൊ അവര് രു പറയാണ് മണ്ണണ്ണ മേടിച്ചാ മതിയല്ലോ പക്ഷെ അതുകൊണ്ട് നിർത്താ കുന്നില്ല അവരിക്ക് കാര്യം അത്രയും ലാഭം കൊണ്ട്ന്നാ പറയണ അവ ഒരു കച്ചം ഉം നല്ലാലാഭാണ് ചെയ്യണേക്കെ ക്കാണ് അവര് പറയണ
പക്ഷെ മണ്ണെണ്ണക്കല്ലാണെങ്കി ഇപ്പൊ എങ്ങനവര് കൊണ്ടുവരുന്നാ ഇപ്പ അല്ലാത്തെ അല്ലെ അവരന്നെ റേ ഷൻ കടേന്ന് അങ്ങനെയൊക്കെ എല്ലേ
അതെ അതെ
ഉ അരിക്ക് ഉം പക്ഷെ ഇപ്പം ഗ്യാസില്ലാത്തൊണ്ടാ വന്നാ കുറച്ചൂടി മിതായിട്ടിരിക്കുന്നെ ആ ഈ എടക് സമരം അന്നൊരു ഇതു ഉണ്ടായിരുന്നു ഈ എടയ്ക്കൊരു ഹർത്താലേക്ക് വന്നപ്പഴേ അങ്ങനെ കഴി ക്കാനായിട്ട് നമ്മടൊരു കട ഉണ്ടായിരുന്നു അവിടെ നമക്ക് മുപ്പരൂപക്ക് ലോണ് കിട്ടും
അത്ശ
ആ അവിടെ രാത്രി മൊ--. തട്ടുകട പോലെ തന്നെ സംഭവം അവിടെ എനിക്ക് ഉച്ചക്ക് ഇതുപോലെ മുപ്പരുപ ഊണ് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് കറി മാത്രമേ കാണാത്തൊള്ളൂ.
അ ശരി.
ത്രി ഇതുപോലെ കറി എന്തുവ അല്ലാതെ കടി ഐറ്റംസ് അങ്ങനെയൊക്കെ ഒള്ള. അങ്ങനെങ്ങനെ. അന്ന് ഹർത്താലേക്കയിപ്പോഈ കട തുറന്നില്ല അന്ന് ഗ്യാസ് ഇല്ലാത്ത അതിന്റെറെ ഹർത്താലായിരുന്നു ഷേത് അങ്ങനെ അവിടെ പോയ സമയത്ത് അവര് പറഞ്ഞ് കട തുറക്കൂല്ല നമ്മളന്ന് തർക്കിക്കുവാ പിന്നെ എന്തുവകട തുറക്കാത്ത അപ്പഴാണ് ഇതെ പോലെകട തുറകൂല്ല. എന്നൊക്കെ പറഞ്ഞേ നമ്മളപോമ്പ അറിയുന്നില്ല ഹർത്താല ഇവഎന്ത് ഗ്യാസിും അറിയുന്നില്ല തിരിച്ച വന്നപ്പോഴ പറയുന്ന ഇതേ കൂട്ട്.